ഹലോ
ഹലോ ആഹ കേൾക്ക്ണ്ല്ലേ
കേൾക്കുന്നുണ്ട് എന്തൊക്കെണ്ട് വിശേഷം
ശേഷം
ഏയ് കിടക്കാന് സമയവുന്നേ ള്ളൂ ള്ളൂ എന്റെ കോള് കാത്ത് നിക്കായിരുന്നു
ആ ആ എത്ര നേരത്തെ കഴ്ക്കാ എത്ര നേര ത്ത കടക്കാ പന്ത്രണ്ട് മണി
അല്ലല്ല പതിനൊന്നര ഒക്കെ കഴിഞ്ഞാലാണ്ട് കടക്കും
ഏ എന്താ ജോലിന്താ ഉം
ജോലി ഇല്ല ഇവിടെത്തന്നെ വീ ഇവട തന്നല്ലേ ജോലി വെറെന്ത് ജോലി ഉം എന്ത ഇന്ന് നോമ്പ് ല്ല്യേന്യോ
ആഹ ഇണ്ടായിര്ന്നേ
എന്തെ ഇണ്ടാക്കി സ്പെഷ്യൽ
നോമ്പ് ഇന്ന് മന്തി ഇണ്ടാക്കി കൊറേയിക്ക്ണ് മന്തി ഇണ്ടാക്കീട്ട് അപ്പൊന്ന് മക്കള് പറഞ്ഞ് മന്തി ഇണ്ടാക്കാ
ആ മന്തി ഒക്കെ ഇണ്ടാക്കൊ ഒറ്റക്ക് മന്തിക്കെ ഒറ്റക്ക് ഇണ്ടാക്കു
ന ഉം എന്താ ഇണ്ടാക്കാതെ ഒക്കെ ഗ്യാസ്മലാ ഇണ്ടാക്കല്
ആഹ അതന്നെയല്ലേ ഇപ്പ എല്ലാർക്കും ഗ്യാസ്ല്ലങ്കിൽ പോയി കാര്യം
ആ അയ്ന് അതല്ലാ ഞങ്ങക്ക് വെറക് കത്തിക്കാൻ വെറകത്തിക്കാൻ പറ്റ് പറ്റൂലെ ഗ്യാസന്നെ പറ്റൊള്ളൂ
എന്തേ
ഓ ഞങ്ങള് വീട് വാടകക്കാ താമസെ അപ്പ പിന്നെ ഇവടെ അടുപ്പില്ല വെറകടുപ്പില്ല
ആഹ അപ്പം പിന്നെ പറ്റൂലല്ലല്ലേ ഗ്യാസ് എന്നിട്ട് എത്ര മാസം കിട്ടോ ഒരു മാസം കിട്ടോ
അതന്നെ ഇപ്പോ ഗ്യാസിന്റെ ഡ്രൈവർക്ക്ന്ന് വിളിച്ചിട്ട്ന്ന് കൊറെ കാര്യം പറയും ചെയ്ത ട്ടൊള്ളു എന്താെയ്ച്ച യിഞ്ഞാല് മറ്റേത് എനിക്ക് ഒരു പ്രശ് ണ്ടാവില്ല ഒരു കുറ്റി കഴിയുമ്പോത്തിന് ഒരു കുറ്റി അങ്ങനെ നെറഞ്ഞ്ങ്ങനെ വരന്നിനു വേറൊന്നും ഉപയോഗിക്കുല്ലല്ലോ കാര കരണ്ടടുപ്പൊന്നും ഇല്ല അതൊക്കെ ഭയങ്കര കറണ്ട് ബില്ല് വരാവു കൊണ്ട് അതൊക്കെ നിർത്തിവെച്ചു
ഭയങ്കര റൂളാണല്ലല്ലേ
ആഹ അപ്പോൽക്കൊരു ലിമിറ്റ് ഇണ്ട് കറണ്ട് ബില്ല് ക്കെ വരുമ്പളെ ഒരു മാസം കിട്ടും പക്ഷേ ഇത് തീരാനായാൽ നമുക്ക് ബേജാറാ പ്പഴാണ് ഇന്ന് കയ്യോ ഇന്ന് കയ്യോ ഇന്ന് കയ്യോന്ന്ല്ലാണ്
ഇനിക്ക് ഇതേപോൽതന്നെ ഇനിക്ക് ഞാൻ അവിടെ പോയി വാങ്ങല ഇക്കാക്ക അവിടെ പോയി വാങ്ങോ ഹസ്ബെൻ്റ് ഓഗ്യാസിന്റെ കമ്പനി ആഹ് അവിടെ പോയി വാങ്ങും. ഇല്ലാതെ മറ്റവര് വരുന്നേ ണില്ലാ എൻ്റെ അത് പ ആ ഗ്യാസിന്റെ വണ്ടി വെരുന്നേ ഇല്ല്യ
സലം
ഏ ഗ്യാസിന്റെ വണ്ടി വെരുന്നേന്നില്ല്യാറിയോ പിന്നെ ആഹ് പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ എഹ്
വിശേഷങ്ങള് ജില്ല പാലക്കാടാ
റൂൾ കോ ക്യാലിക്കറ്റ്
ഊം
ആ പിന്നെഉം ന്നിട്ട് പിന്നെന്തെക്കാ എങ്ങനെയാ എന്തൊക്കെറീയാം പിന്നെ വേറെ എന്താ കടിയും പൊരിയും പൊരികടിയൊന്നൊണ്ടാക്കീലേ
ഇല്ല ഇല്ല ഒന്നും ഉണ്ടാക്കീല്ല ഇന്നലെ വാങ്ങിയ കടീൻ്റെ കൊറച് ചൊണ്ടാർന്നു പിന്നെ ഞാനത് ചൂടാക്കി മക്കളൊന്നും പിന്നെ കഴിച്ചവില്ല
ഊം
കടി കടലറ്റ് ഇണ്ടാക് ക്കട്ടെന്നൊക്കെ വിചാരിച്ചതാണ് അവര്ക്ക് കോണേജ് ന്നത്തൂലാതു വിചാരിച്ചു ടൈമ് പത്ത്ന്ത്സ്സമയാവല്ലാണ്
ദേക് സ പകല് പിന്നെ പറയേം വേണ്ട ഒറങ്ങിക്കഴിഞ്ഞാപ്പിന്നെ സമേം ഞാന് ഇക്ക് ഒറങ്ങാണ്ട് പേടിയാ ഒറങ്ങാമ്പേടിയാ കാർ റ് ആഫോൺലേക്ക് നോക്കുവത് എത്രായിഅള്ളാ പ്പൊ ണീക്കാനേരായല്ലോ എണീ ക്കാൻ നേരായല്ലോ ആ ഒരു ചിന്താ ആ ചിന്ത തന്നെള്ളു
ഞാൻ കെടന്നിട്ടന്നെല്ലന്ന് പ പകല്
ഹും അതെന്നെ നോമ്പ് ആണെന്നുള്ള ആഒരു ഹയ്യോ ആ ൻ്റെപടച്ചോനെ എൻ്റെകറി ഗ്യാസ്സ്ല് വെച്ച് പോന്നതാ കണക്കായി കറി ഗ്യാസ്മേ വെച്ച് പോന്നതാണെന്ന്
ഉം കേടെന്നാ
തീര്മാനായി
അടീല് പുടിച്ചിലേ
പിന്നേന്ന് പിടിക്കട്ട
ആയെന്തൊരുകറിയാ
എറച്ചിക്കറി ലാസ്റ്റ് കൂട്ടി കഴിഞ്ഞാല് കയ്ല് ഫ്രഡ്ജില് വെക്കണ്ടല്ലോജാരിച്ച് ഇല്ല്യ കൊഴപ്പില്ല്യ ഞാൻ വെള്ളവൊഴിച്ചതുകൊണ്ട് കൊണ്ട് പൈസിലായി അതും കൺ ഞങ്ങൾടെ സൊഖോം പോയി ഇടണം ആണോ സ്ഥയായി ഇന്ന് കൊർച്ച് ഇവിടെരെ ഉം ക കടികള് പഴംനെറവുണ്ടാക്കി, സമൂസാക്കി പിന്നെ അതേപോലെ മറ്റേ എന്താ മറ്റെ ആഹ് സമൂസാക്കി ഉം പിന്നെ ഉംഉം മറ്റെന്താ ഇറാനിപ്പോളല്ലേ
ആ
അതുണ്ടാക്കി ആ പിൻ അല്ലാ ഇറാനിപ്പോള എരൂ എരൂലേ എരൂലേ ബീഫിനുണ്ടാക്കി പിന്നതുപോലെ ഞാഹ് ചിക്കനോ ബീഫൊ എന്തായാലും മതി കൊഴപ്പില്ല്യ ഞാൻന്ന് ബീഫ് കിട്ടീപ്പൊ അങ്ങനെ ആക്കി പിന്നതുപോലെ ഉം ഇതും പത്തിരികളും പുട്ടുവാക്കി കണ്ണോച്ചിത്തിരി ഇല്ലേ കണ്ണോച്ചിത്തിരി കേട്ട്ക്ണോ
ഉം
ത്തിരി കണ്ണ് ക കണ്ണച്ചപ്പത്തിരി എന്നാ പറയ് കണ്ണച്ചത്തിരി കണച്ചത്തിരിന്നാ പറയ് കണ്ണ് കണ്ണ് പത്തിരി പോലെ പത്തിരീൻ്റെ
എണ്ണ ആ എണ്ണൽ ഇടലാണോ എണ്ണലിട്ട് പൊരിക്കല
അല്ല പൊരിക്കലല്ല അത് മെഴക്കില അങ്ങനെ മറിച്ചിടുവാ അപ്പറ പററന്നിട്ട് മൊരിയിചെടക്ക അതെന്താ നമ്മെ മൈതമാവും ഗോതമ്പും കൂടെ മിക്സ് ആക്കിട്ട് നമ്മുടെ ചപ്പാത്തി ഉണ്ടേതിനേക്കാളും കുറച്ചൂട രണ്ട് ചപ്പാത്തിന്റെറെ ഉണ്ടല്
എന്നിട്ട് ഇങ്ങടെ പിന്നെ പൊറോട്ടേയുടെ ഒക്കെ ഒരു ലെവലക്കണ് ഇതാക്കൂല്ലേ ലയറ ആയിട്ട് ആ അതാണ് ഞങ്ങളല്ലെ ലെയർ ലെയർ പൊറാട്ട ലയർ ചപ്പത്തിരി എന്നൊക്കെ പറയ ലയർ ചപ്പാത്തി
ആ ലേയർ ചപ്പാത്തില്ലേ എന്ന കണ്ണ ന്നാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇവിത്തെ സ്പെഷ്യൽ മൂപ്പരാണ് പുത്യാപ്ല മാരെ ക്കണെങ്കിൽ ആ കണ്വച്ചത്രരി ഇല്ലെങ്കിൽ പോയിയികാര്യം
ആ ആഹ അതെന്തണ്ട ഇണ്ടാക്കുക പിന്നെതോ ഗഓതമ്പൊഡിയോ ആ മൈതേ ടേസ്റ്റ് ഉണ്ടാവ
ആ ടേസ്റ്റ് വേണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇനിപ്പോപ്പ പറ്റാതോർക്ക് ഗോതമ്പൊടിയെല്ലാം ഉണ്ടാക്കൂട്ടോ നല്ല സൂപ്രകോദം പൊടിയിലകുമോ ഇൻക്ക് കൂടെ റാഹത്താണ്
അല്ലെ ഒറ്റക്കാണ് വീട്ടില് സഹായത്തിന് വേറളുണ്ടോ
ഞാന ഒറ്റക്കനെ ഞൻ എറെ രണ്ടു മക്കളുണ്ട് മോന പോ ന്റെ ഭർത്താവുണ്ട്
ഉം എന്നിട്ട് ദൊക്കപാടം എപ്പഴാ ഉണ്ടാക്കി കഴിഞ്ഞത്
അത് ഞാന് എത്രണിക്കായിരുന്നു കറിയത് അന് ശേഷം മൂന്നണിന്റെ ശേഷം ഉണ്ടോ ഏറി ബീഫുകറി ആദ്യ ആക്കി പിന്നെ മറ്റേ ഇതിലേക്കുള്ള വിപത്തിലേക്കുള്ളള്ളതും ഇതാക്കി സമൂസക്കോ അണപ്പോളൊക്കെ ഒരേ പണ്ടമാണ് പണ്ടന്ന് പറഞ്ഞാൽ മീൻസ് അവര് തീനില്ലേ നിങ്ങ അവിടക്കെന്താ പറയാറിയില്ല
ഉം
ആ ആ അത് അത കേട്ടിട്ട് മിക്സ് ആക്കും അത് ആദ്യം അത് കഴിക്കും പിന്നെ പട്ടത്തിട്ടന്നനെ കേക്ക് പോലല്ലോ ഇറാനീ പോളഅറീനെ ഇപ്പോൾ യട്യൂബിലൊക്കെണ്ട്
ആ അത് പിന്നെ ഉ കേക്ക് പോലെ കട്ട് ചെയ്തിട്ട് വയ്ക്കണല്ലേ പക്ഷെ എന്നാലും ഇതൊക്കെ അക്കപ്പ അങ്ങ ആറ്റി അയച്ചു വരണ്ടേ നോമ്പടുത്തയ്യ ഫുഡ് ഉണ്ടാക്കാൻ തന്നെ ഒഴവോുള്ളു
അത് നമ്മ നമ്മുടെ നാട്ടുകാർക്ക് ഫ് നോമ്പിട ഫുഡ്ല്ലെങ്കി പോയി കാര്യം നോമ്പിടുക്ക അതേ ഫുഡിനാന്ന് പറഞ്ഞ കാര്യം പക്ഷെ ഞാ അങ്ങനൊന്നുംാക്ക അങ്ങനൊന്നും അത്ര ക കൊണ്ട് ആർപാടാക്കലേട്ടോ ഞാന് പിന്നെ മുഹറം ല്ലേ അപ്പ അപ്പം ആ ഒരു ബർക്കത്ത് പോലെയാണല്ലോ ബാക്കിയുള്ള ദിനങ്ങളിൽ നിന്നാണല്ലോ ഒരു പറർച്ചിലാണല്ലോ
ആ ഞാനും അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഇതുപോലെ പത്തിരി ഉണ്ടാക്കിയപ്പ പ്പന്നെന്നും ണ്ടാക്ക്ണില്ല ന്നൊക്കെ വിചാര്ച്ചതാണ് അപ്പം മു അസ് ബന്റ് പർഞ്ഞു എന്തായെ ഫുഡ് വാങ്ങണോ പൊർത്ത്ന്ന്ന് പർഞ്ഞപ്പ ഞാൻ പറഞ്ഞു നാ പൊർ ഒന്ന് വാങ്ങണ്ടാ അത്‌ കഴിച്ചഴഞ്ഞ വല്ല വയർന് അസുഖം കുട്ടിൾക്ക് വന്നാല് ഇപ്പൊന്ന് വയറ് വേദനൊക്കെതാ ണ്ടായി മാറിട്ടൊള്ളൂ പിന്നെ രണ്ടാമത് അമ്മള് അറിഞ്കൊണ്ട് വര് എത്തണ്ടല്ലോ പ്പംസാദനം കൊണ്ട് ന്ന വ്ടെ വെച്ച്ട്ട് അങ്ങന കഴിക്കാ ടേസ്റ്റ് മതീയർഞ്ഞു.
ആ അതൊക്കെ തന്നെ പൊർത്ത്ന്ന് കിട്ട്ന്ന ടേസ് വെറ
ആഹ വേറെന്നെയോ വെചെ ടേസ്റ്റിന് കൊറവൊന്നുല്ലട്ടോ ക്ഷെകൊ മറ്റേ പിന്നെ ചോറ് മറ്റ പ കൊർച്ച് ലേശം വേവധികായിന്ന് മാത്രം.
ആ അഹ് വേവാ പാടില്ലല്ലേ മന്തിക്കയാലും കബ്സ കെന്തായാലും മ്മളെ അ പക്ക് ഫ്രൈഡ്റസിനൊക്കെ ഹാഫ് വേവിലാല്ലെ വെജിറ്റബിളൊക്കെ എട്ക്കണ്ടേ ഫ്രൈഡ് റൈസ് ഇണ്ടാക്കോ.
ഫൈവ് ഡ്രൈസ് ഞാൻ വല്ലാതെ ണ്ടാക്ക്ല്ല ഞാൻ മന്തി ബിരിയാണി നെയ്ച്ചോറ് പൊറാട്ട അങ്ങൻത്തൊക്കെ ണ്ടാക്കും.
പൊറാട്ട എങ്ങന ണ്ടാക്കിയാലാപ്പൊ പൊറോട്ടാവൂല്ല പൊറാട്ടാവും. അയിന് ഇന്ന തൊടല്ലേന്നുള്ള ബലം പു ട്ച്ച്ങ്ങനെ നിക്കും ഹും
അദ് അത് കൊഴ്ച്ചക്ക്ണോടത്ത് ശ്രദ്ധിക്കായിട്ടാണെ. ആ അത് രാ അല്ലേ അങ്ങനെയല്ല അങ്ങനെ കൊഴക്കണംന്നിൻ ല്ലാ ഒരു ലൂസ് ത്തിൽ ലൂസായിട്ട് രാവിലെക്കങ്ങ്ട് കൊയച്ച് വെച്ച്ക്ക്ആണെങ്കില് വൈകുന്നേരം അമുക്കതെടുത് ത്താല് എണ്ണയൊക്കെ എണ്ണയിലിട്ടെച്ചാ എണ്ണാന്നറഞ്ഞാ ഒരുപാട് എണ്ണൊന്നും മാണ്ട എണ്ണങ്ങനെ സോ തേച്ച് വെച്ചിട്ട്ണ്ടായ നല്ല സോഫ്റ്റാക്കാറ്
ഞാൻ ന്റെ തറവാട്ട്ല് ഞാ തറവാട്ടില് ഭർത്താവിന്റെ വീട്ടില് നിക്കുമ്പോ പൊറാട്ട ഇണ്ടാക്കാനൊരു പൂതി വന്നേ വീട്ടി നമ്മള് ണ്ടാക്ക്ന്ന പൊറോട്ടെകെനെന്ന് ണ്ടാക്കി നോക്കണംന്നറയാ അപ്പൊ എല്ലാരും പറയും കൊയക്കെല് വയങ്കര നന്നാക്കി കൊയക്കണംന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഞാനെന്തെയ്തിഞ്ഞാ ഇ ഇന്റെ വഗ ഞാൻ കൊഴച്ച് ജ് അല്ല ഞാൻ കൊയച്ച് കഴിഞ്ഞപ്പന്റെ എളയ എളയച്ചനോട് ഞാൻ പറഞ്ഞ് കൊഴച്ചോണ്ടാന്നറഞ്ഞ് ഓനും കൊഴച്ച് അത് കഴിഞ്ഞ് രണ്ടാമത്തെ എളച്ചനോട് ഞാൻ പറഞ്ഞ് മോനേ അന്റെ വകീയൊന്ന് കൊഴച്ചാള ന്നാസുഗ പ്പറായിക്കോളൂന്നറഞ്ഞ് പാവ അതും പത്ത് മിൻറ്റോളം ഓനും കൊയച്ച് കൊയച്ച് കൊയച്ച് കൊയയ്ക്കലോട് കൊയന്നേ ഇന്നിട്ട് ഞാന് വൈകുന്നേര ആ വൈകുന്നേരം ഞാനെന്തെയ്യും നൂൽപ് പൊറാട്ടൊക്കെയ്നി ഞാൻ വിചാരിച്ച് ങ്ങനെ ലെയറൊക്കാക്കാ
ആ ആ വർഞ്ഞിട്ട് അങ്ങനേ ഞാൻ ഇണ്ടാക്കല്ട്ടോ മറ്റേത് അടിക്ക്ണത് ഇൻക്കറിയില്ല.
അടിക്ക്ന്നറിയില്ലാ അപ്
ആ കത്തിയോണ്ട് വരഞ്ഞാ സ നല്ല സിമ്പിളാണേയ് കത്തിയണ്ട് വരഞ്ഞ്ങ്ങാണ്ട് അതൊന്ന് ചി
അയെവിടേ ന്ട്ട് ഞാനത് പറഞ്ഞീലേ ഇന്ന തൊടലേന്നർ പർഞ്ങ്ങാണ്ടിങ്ങനെ നിക്ക ജീർണി തൊ ബലം ഭയങ്കര വലം പിട്ച്ച്ക്കാ
അതങ്ങനെ കൊയ അങ്ങനെ കൊയക്കണംന്നൊരു നിർബന്ധോല്ല ഞമ്മള് ഒരു വട്ട് ട്ടം നല്ലോണം എൽ നല്ല ഇതൊക്കെ ഇട്ടിട്ട് ഓ എന്താ എണ്ണേം ഒന്തൊക്കട്ടിട്ട് നല്ലോണം കൊഴച്ച് വെച്ചിട്ട്ണ്ടെങ്കില് ഡ്രൈ ആകാതെ ഏഹ് ആ ഓ ആഹ് കോഴിമുട്ടം ചേർത്താ മതി
ആഹ്
കോഴിമുട്ട ചേർക്ക ഞാൻ ചേർക്കാതെയാ ഇണ്ടാക്കല് ഞാൻ എന്താ എയ്യല് അറിയോ ഇപ്പമ്മള് ബാക്കി വന്ന ച ചോറ്ണ്ടലോ
ആഹ്
ആ ചോറരക്കും ആ ചോറരച്ച്ങ്ങാണ്ട് ആ ചോറിലിത് കുഴച്ചേക്കൂ രാത്രി കുഴച്ചേക്കും ഉം മൈദ മൈദേ ചെലപ്പ ഗോതമ്പൊടീങ്കൊ
എന്നാല് പിന്നെ രാത്രി കൊഴച്ചിട്ട് ഇൻശാ അല്ലാഹ് നാളെ വിളിക്ക്യാം
ആയിക്കോട്ട് ആയിക്കോട്ടെ